ഹലോ ഇല്ലല്ല ചായ കുടിച്ചിട്ടില്ല, നിങ്ങള് കുടിച്ചോ?
ഇല്ലല്ല്യ, ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് ലേറ്റ് ആയി പോയി.
ഉം പിന്നെ ഞങ്ങള് പൊതുവേ കൊറച്ച് വൈകിട്ടാ ചായ കുടിക്കാറ്.
ആഹ് ആഹ് അധിക ആളുകളും അങ്ങനെയാണ്, ഏകദേശം വാങ്ക് കൊടുക്കുന്ന സമയത്തോട് അടു പ്പിച്ച്.
അതെ അതെ ഞങ്ങൾക്ക് ഈ സമയത്ത്. ഈ സമയത്തോ ഇഷ്ടല്ല.
അതെ അതെ ഇവിടെ ആണ്, അങ്ങനെ. തന്നെ ആണ്, പക്ഷെ ഞാൻ പൊതുവേ ചായ കുടിക്കൽ ഇല്ല.
ആഹ് എന്താ ജലദോഷം പിടിച്ചോ?
ആഹ് ഇപ്പ ഇങ്ങനെ മഴ ഇതൊക്കെ ആയ സമയം ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നേ ഭയങ്കര. കഫക്കെറ്റിന്റെ പ്രോബ്ലം.
ആഹ് കാലാവസ്ഥന്റെ വ്യത്യാസം.
ആഹ് അതെ അതെ അലർജിന്റെ പ്രോബ്ലം ഉള്ളത് കാരണവേ ക്ലൈമറ്റ്. ചേഞ്ച് ആവുമ്പോ ഭയങ്കര റിസ്ക് ആണ്, ചെല സമയങ്ങളില്.
ആഹ് അത് എനിക്കുണ്ട്, പിന്നെ ഇത്.
ഓഹ് ആഹ് അതെ അതെ പൊടിയാണെങ്കിലും പ്രശ് നം മഴയാണെങ്കിലും പ്രശ്നം തന്നെ അവസ്ഥയിലാണ് ഇപ്പോ.
അത് ഇതുവരെ ചൂടായിട്ട് അങ്ങനെയും ബുദ്ധിമുട്ട്.
ആഹ് അതെ അതെ. മഴയില്ലാത്ത സമയങ്ങളിലെ വെയില് കാരണം ആകെ പൊടി പിടിച്ചെടുക്കുമ്പോ. പൊടി കാരണം അങ്ങനെ.
ആഹ് ഈ പൊടിന്റെ അലർജി ഇതുവരെ. ആഹ്
മഴ പെയ്ത് കഴിഞ്ഞാലോ മഴന്റെ ആഹ് ഒരു ഈ. ചാറ്റിലും ഇടയ്ക്ക് ഇങ്ങനെ കൊള്ളുന്നതിന്റെ പ്രശ്നം അങ്ങനെയും വരും.
ആഹ് അങ്ങോട്ട് മഴയുണ്ടോ?
ആഹ് ഇന്നും ഇന്നലെയൊക്കെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, ഏകദേശം ഒരു എട്ടര ഒൻപത്. ഒൻപത് മണി വരെ പിന്നെ അതിന് ശേഷം ഏഹ് മഴയില്ല നല്ല വെയിലാ. ഇപ്പോഴൊക്കെ നല്ല വെയിലാണ്.
ആഹ് ഇവിടെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായിട്ട് മഴയില്ല. നല്ല വെയില് കിട്ടുക, ഉം.
ഇവിടെ അങ്ങനെയല്ല നേരത്തൊക്കെ നല്ല പെരും മഴയായിരുന്നു, മോനൊക്കെ. മദ്രസ് പോവാൻ വിളിക്കുന്നു സമയത്ത് നല്ല മഴയായിരുന്നു.
ആഹ് ശരി.
ആഹ് പിന്നെ അത് കഴിഞ്ഞ് ഒരു എട്ടര ഒൻപത് മണിവരെ ഒക്കെ ഇങ്ങനെ. ചാറ്റൽ ആയിട്ട് ഇങ്ങനെ നിൽക്കാ, മഴ തോരുന്നില്ലനോ പൊറത്ത് ഇറങ്ങാൻ പറ്റാത്തൊരു രീതിയിലുള്ള മഴ.
ആഹ്.
ആഹ്, അത് കഴിഞ്ഞ്. പിന്നെ, അങ്ങനാണ്ട് വെയിലറിച്ച് പോയി. സമയം വരെ നല്ല വെയിലാ. ഇപ്പ ങ്ങനെ മഴക്കാറ് മൂട്ന്നപോലെണ്ട്. ചെറ്തായിട്ട് - ങ്ങനെ, ഉള്ളിൽക്ക് ഇരുട്ടായ പോലെ തോന്നുന്നുണ്ട്.
ആഹ്, ഇവടെ ഇപ്പൊ ഇന്ന് ഇപ്പോഴും വെയിലി ന്റെതാണ്. ചെറ്തായിട്ട് പോ-
ആഹ്, ഇങ്ങനായാ നല്ല സുഖാ നമുക്ക് കാരണം എന്താ- ച്ചാല്, ഡ്രസ്സൊക്കെ ആഹ്, അയലിലിടാനും, അതെ ന്നാ -
അകത്ത് ട്ട് ഒണക്കാനു ള്ള ഇത്‌ ല്ല്യ.
അതെ, ആഹ്, എങ്ങനാ ത് എത്ര സമയം നമ്മള് മൂന്ന്, നാല് ദിവസം അയലില് വിരിച്ചിട്ടാലും ഒരു, നനവിന്റെ ഒരു, ഫീല് നമുക്ക് എങ്ങനായാലും ഇണ്ടാകും.
ആഹ്. ഒന്നാമതീ ചെറിയ മക്കളെ, ഡ്രസ്സൊക്കെ ഒണങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട്.
ആഹ്. അതെ, അതെ, അതെ നമ്മള് ആഹ്, മടക്കി വെക്കാനും വെയ്യ, നമ്മള്- താണെങ്കിൽ പോലും, അയലിൽ വിരിച് ഒരു മൂന്ന്- ക്കൊക്കെ കഴിഞ്ഞാണ്ട്, മടക്കി വെക്കാണെങ്കിലും അതിനൊരു ബാഡ് സ്മെല്ലാണ്.
അതെ അതെ.
ആഹ്.
പിന്നെ, ഈ ബെഡ് ഷീറ്റ്-
ട്ട്, ഒണങ്ങ്യാ ലതൊര് വൃത്തിയാ.
ആഹ്, ബെഡ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒണങ്ങി കിട്ടാനാണ് പിന്നീം ബുദ്ധിമുട്ട്.
ഹാവൂ, പറയാണ്ടോ? വെയില് നോക്കി യിട്ടാണ് അതൊക്കെ അലക്കാൻ പറ്റു. അതെ, അത് ഒരെണ്ണം ആ യലില് വിരിച്ചാല് ആഹ്, അയല് ഫില്ലായി. നമ്മള പ്പോ ഓപ്പൺ ടെറസി ലാണെങ്കിലും, ഷീറ്റിട്ട ഭാഗങ്ങൾലാ ണെങ്കിലും അതിനൊരു, ഏഹ് നീളത്തിനൊരു പരിധിണ്ട ല്ലോ?
അതെ, ഈ പിന്നെ, ഈ കുട്ട്യാളെ ഡ്രെസ്സും - പിന്നെ, നമ്മൾക്ക് പെട്ടെന്ന് മഴയ പെയ്തിട്ട്ന്ന് ണ്ടെങ്കിൽ പോയി, ഇട്ക്കാനും ബുദ്ധിമുട്ട്. പൊറത് ട്ടാല്. അത്, ചെറ്തായ തോണ്ട് ഓരോന്ന് നുള്ളി പെറ്ക്കി ഇട്ക്ക്‌മ്പഴേക്കും സമയം പോവു
മഴ, അതെ, അതെ ഉം, നമ്മള് തന്നെ അവടെ അമ്- മിറ്റത്ത്ക്കൂടെ ആണെങ്കില് വിശ്വസിച്ച് ഓടാനും വയ്യാ, അപ്പൊ ഇങ്ങനെ മഴ പെയ്ത - മഴേം, ചളിം, പുല്ലും, എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിക്ക്ന്ന ഒരു, സമയാവൂമ്പളെ, നല്ല വഴ്തല് വരും.
ആഹ്, ഞാന് ഇന്നട്ട് മുകളിൽ ഇടാ, ടെറസിന്റെ മോളില്. അപ്പൊ, പിന്നെ, ഇന്ന്ട്ട്- പിന്നെ, ഈ സ്റ്റെപ്പ് കേറി ചെല്ല്ന്നോടത്ത് അയല് കെട്ടി യിട്ട്ണ്ട് അവ്ടെ- കുഞ്ഞിന്റെ ത്ടും. പിന്നെ, വൽത് മാത്രം പൊറതിക്ക് ഇടും. പിന്നെ, നല്ല വെയില്ള്ള സമയാണെങ്കി മാത്രേ പൊറത്ത്ക്ക്‌ ടൊള്ളു കുഞ്ഞിന്റെ. മറ്റേത്, ഇത് പോലെ കെടന്ന് ഓടേണ്ടി വരും. മഴ പെയ്യുമ്പൊഴേക്കും വാർപ്പിന്റെ മോ -
ആഹ്, വല്യ ഡ്രസ്സാള് എടുക്കാ വേഗം ണ്ട്. അതെ
ആഹ്, മറ്റേ ഇതിങ്ങനെ നുള്ളി പെറുക്കി ഇടുക്കുമ്പോഴേക്കും പെരുമഴ ക്കെ പെയ്താ, അത് ബുദ്ധിമുട്ടാ, ആഹ് പിന്നെ, ക്ലിപ്പ് എന്തെങ്കിലും ഇട്ട് വച്ച, പിന്നെ, പിന്നെ ക്ലിപ്പും കൂടി ഇട്ക്ക അധികംതാ
അതെ, എങ്ങന യാലും റിസ്കാണ്. മഴ യില്ലെങ്കില ഇല്ലെങ്കിലും വല്യ റിസ്കാണ്. മഴ പെയ്താലും റിസ്കാണ്. ആവും.
ആഹ് ഏത് കാലാവസ്ഥയും നമ്മൾക്ക് ബുദ്ധിമുട്ടാ
ആ മഴ ഒന്ന് പെയ്താല് മനുഷ്യമ്മാര് തൊടങ്ങും മഴേണ് അയലില് ഡ്രസ്സ് ഉണങ്ങുന്നില്ല പുറത്തെറങ്ങാൻ വയ്യ വെയിലാണെങ്കിലും പറയും ചൂട് സഹി ക്കാൻ വയ്യ പൊടി സഹിക്കാൻ വയ്യ
വെള്ള പിന്നെ വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവലുണ്ടോ?
ആഹ് വല്ല്യ ബുദ്ധിമുട്ടൊന്നൂല്ല
ആഹാ ഞങ്ങൾക്ക് പിന്നെ ഇവെ ആ ഞങ്ങൾക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല
ആഹ് ചെറിയൊരു ക്ഷാമങ്ങനെ വര് പ്പി വരുന്നെ ആ വെള്ളങ്ങനെ കിണറ് ഏറ്റവും ലാസ്റ്റിലായിരുന്നു വെള്ളം ആ സമയത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് മഴ എടമഴ പെയ്ത് അതോടെ എന്തായി രക്ഷപ്പെട്ട്
ആഹ്
അതല്ലെങ്കി പെട്ടു പോയേനെ അറഞ്ഞിലെ
ഈ കുടിവെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് വന്നാലാണ് എല്ലാം ബുദ്ധിമുട്ടായി പോവ
ആ അതെ അതെ പിന്നെപ്പൊ ലൈന് വെള്ളൊക്കെ കിട്ടുന്നോണ്ട് വല്യ പ്രശ്നല്ല
ആഹ് മക്കള് എത്ര ആളാ?
എനിക്ക് ഒരാള്
ആഹ് ഇനിക്ക് രണ്ടാള്
രണ്ടാളാണോ? സ്കൂള് പോകുന്നുണ്ടോ രണ്ടു പേരും?
ഇല്ല്യ ചെറുത് രണ്ടര വയസ്സായിട്ടുള്ളു
രണ്ടര വയസ്സ് വലുതോ?
എട്ടാം ക്ലാസ്സില്
ആഹ് ഒരുപാട് ഡിസ്റ്റൻസ് ഇണ്ടല്ലോ ഇവിടെ മോൻക്ക് പത്ത് വയസ്സായി
ആഹ് അഞ്ചാക്ലാസ്സിലാ
അതെ അഞ്ചാക്ലാസ്സിലാ
ഉം ഞാന്ന്ട്ട് പിന്നെ വിളിക്കണം ഇങ്ങനെ വിചാരിക്കും മോൻ ഒറങ്ങുന്ന സമയത്തെ വിളിക്കല് നടക്കൊള്ളൂ ഈ സമയത്താ ഇന്ന്ട്ട് ഒർക്കാ
ആ ഈ വെയ് ആ ഈ സമയം ഒറങ്ങിയാല് ഇഞ്ഞി എപ്പൊഴാണീക്കാ
അത് ന്ന്ട്ടൊരു ആ മഗ് രിബാങ്കൊട്ക്കുന്ന സമയൊക്കാകും പക്ഷെ ഇന്നാലും രാത്രി ഒറങ്ങി കിട്ടും അതാണ് ഭാഗ്യം
പിന്നെ
ആ ഒര് പതിനൊന്ന്‌ മണി പതിനൊന്നരന്റെ ഉള്ളില് ഒറങ്ങികിട്ടും ഉം
ഓഹ്
അപ്പൊ ആ, ഇവടെ പന്ത്രണ്ട് മണിയാകും കെടുക്കാന് അപ്പൊ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുണില്യ മറ്റത് നമ്മള് പത്ത്മണിക്കെ കെട്ക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലാണ് മക്കള് നേരം വൈ കി ഒറങ്ങുമ്പൊരു ബുദ്ധിമുട്ട് തോന്ന ആ അതോണ്ട് വല്യരു ഇത് ല്ല്യ മറ്റേ ന്ന മ്മളൊന്നും ചെയ്യാൻ സമ്മയ്ക്കൂലേയ് ഇല്ല്യല്ല്യ ഉം ഉം ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ആക്കിയതാണ് ഞാൻ ഈ സമയത്ത്ക്കാക്കിയതാണ്. മറ്റേത് ഉച്ചക്ക് ഒരു ഇല്ല്യാ. അങ്ങനെ ഒന്നു പ് പിന്നെ ഒന്നാമത്പ്പോ ഈ നോമ്പിനൊക്കെ മുപ്പത് ദിവസം ഓരോന്ന്ണ്ടാക്കിട്ട്. പിന്നെപ്പോ ആർ ക്കും വേണ്ട. അന്ന് പല ഐറ്റം കഴിച്ച കൊണ്ട് പിന്നെ അങ്ങത്തിനോട് ഇപ്പോ താല്പര്യം ഇല്ല
അതെ അതെ
അവിടെണ്ടാക്കുവോ?
ഇല്ല എപ്പോഴെങ്കിലും ഒക്കെ ഇതേപോലെ. എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നല്ലാതെ എപ്പോഴൊന്നുല്ല
ആഹ്
മക്കൾക്കൊക്കെ ഏഹ് ഇഷ്ടം ബേക്കറിനോടാണല്ലോ
അത്തന്നെ. ഇബടിം അങ്ങനെ ബേക്കറി കൊണ്ട് ഇവടെ ബേക്കറിയേ കൊണ്ടുവന്ന് വെക്കൂല. അങ്ങനെ വല്ലതും വേണംന്ന് ഇണ്ടെങ്കിൽ വീട്ടില്ണ്ടാക്ക് വല്ല പഴം പൊരിയോ ഉണ്ണിയപ്പോ അങ്ങനെയൊക്കെ ഇണ്ടാക്കാന്നല്ലാതെ. ബേക്കറിപ്പ ഇൻ ഇസ് കായേ ചിപ്സ് മിച്ചറ് അങ്ങനത്തെ ഐറ്റംസ് ഇവടെ കൊണ്ടന്ന് വെക്കേ ഇല്ല്യ ഒന്നാമത് അത് വല്ലും കണ്ടാ പിന്നെ അത് മതിയല്ലോ
അതെ അതെ. ഇവടെ മെയിൻ അതാണ് വേറോന്നും വേണ്ട.
ആഹ്. പിന്നെ വല്ല പൊറത്ത് പോവുമ്പോ വല്ലതും വാങ്ങി കൊടുക്കാ. എന്നാലും ഇങ്ങനത്തിനോട് താല്പര്യം ഇല്ല. ഒന്നാത് വാങ്ങി കൊടുക്ക് ക്കാത്ത കൊണ്ടാണ്. വാങ്ങി കൊടുത്ത് ശീലാക്ക്യാലാണല്ലോ. ആഹ്
ആഹ് അതെ അതെ. ഇവിടൊക്കെ അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്
ഉം പിന്നെ പൊറത്ത് പോവുമ്പഴാണ് പിന്നെ എന്തെങ്കിലൊക്കെ കഴിക്കാ.
ഓഹ് അങ്ങനെ ആവുമ്പോ നല്ല ഒരു ആഹ് നല്ല ശീലാണത്.
ആഹ്
ഇത് പൊറത്തു പോവുമ്പഴും വേണം. വീട്ടിലാണെങ്കിലും വേണം.
ആഹ് ഇപ്പോ ഒന്നാത് ചെറ്യ മക്കൾക്കന്നെ ഷുഗറും ഇതൊക്കെ വരുന്ന കാലല്ലേ. അപ്പോ പിന്നെ കൊളസ്ട്രോളും ഇങ്ങനത്തതൊക്കേയ് വെറുതെ വേണ്ടാത്ത അസുഖങ്ങള് വര്ത്തിണ്ടാക്കണ്ടല്ലോ
ആഹ് അതെ അതെ. അത് ശര്യാ. ഇവടെപിന്നെ ആദ്യേ അത് ശീലായിപ്പോയി. ഇനി പറഞ്ഞ്
ആഹ് പിന്നെ. ആഹ് പിന്നെ കൊണ്ടന്ന് ക്ക് ഐസ്ക്രീം കൊട്ന്നക്കും. അങ്ങനെ
ആഹ് ആഹ്
കൊടുക്കുന്നല്ലാതെ ഫാമിലി പാക്ക് ഒക്കെ കൊണ്ടന്ന് വെച്ചങ്ങാണ്ട് അങ്ങനെ കൊടുക്കുന്നല്ലാതെ
അതെ അതെ. ഇവടെ നമ്മുക്കും വേണം വൈകുന്നേരം ആഹ് ഇനിയിപ്പോ ചായടിക്കണില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ ആയിട്ട്. കടി ഐറ്റംസ് അങ്ങനെ ബാക്കറി ഐറ്റംസ് മിച്ചറോ മിച്ചർനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം.
ആഹ് അത്ങ്ങനെ വെറുതെ ഇരുന്ന് കൊറിക്കാനും രസാ. ഇപ്പൊരു ഫോൺ ചെയ്യുവാണെങ്കി പോലും വെറുതെ ഇരുന്ന് ഇങ്ങനെ കൊറിക്കുമ്പോ ഒരു രസാ. കൊറച്ചാ എരിവുള്ള ഐറ്റം കൂടി ആകുമ്പോ അ
അതതെ. എരിവുള്ള ഐറ്റംസാണ് നമുക്ക് താല്പര്യം വരതോ.
ഉ ഞങ്ങള് അധികം അങ്ങനെ ഈ മിച്ചറ് വാങ്ങിയെപ്പഴാന്നാ യാത്രയില് ലോങ് യാത്രയിലൊക്കെ വണ്ടിലിരുന്നു ഒർ കാറിലിരുന്ന് ഒറങ്ങേണ്ടാന്നൊക്കെ പറഞ്ഞ് ഡ്രൈവിയ്യുന്നവർക്കും നല്ലതാണ്. അങ്ങനെ പറഞ്ഞങ്ങട്ട് വാങ്ങി വെക്കും. അത് പിന്നെ ഇങ്ങട്ടും വീട്ടില് ത്തുംമത്തിനും പിന്നെയാ കാറില് മൊത്തം പിന്നെ മിച്ചറാവും. അത് വേറെ കാര്യം. ആഹ് അയിലെ കപ്പലണ്ടീ ഇതു എല്ലാംകൂടിം കുട്ടികള് ഇതാക്കിട്ടേയ്
അതെ അതെ.
ഉം
നമ്മളൊര് ബേക്കറി ഐറ്റംസ് എന്തേങ്കിലൊക്കെ ആയിട്ട് എപ്പഴും സ്റ്റോക്ക് ആവും
ആഹ് പിന്നെ രാത്രി എന്താ ചോറാ അതോ ചപ്പാത്തിയോ
രാത്രി ഇന്ന് ചോറാണ് എല്ലാ ദിവസം ചോറല്ല എടക്കൊക്കെ ചപ്പാത്തി ഇണ്ടാക്കും. അല്ലെങ്കി ബീഫ് പൂള അങ്ങനെ ഇണ്ടാക്കും. പൂരി ചിക്കൻ കറി അങ്ങനെ ഇണ്ടാക്കും. ഇന്നെത് വേണം അങ്ങനെ ഒന്നും ഒറ്റൊന്നു ഇല്ല.
ഞായറാഴ്ച്ച സ്പെഷ്യലായിറ്റ് അങ്ങനെ ഇണ്ടാക്കോ ഉച്ചത്തേയ്ക്ക്
ആഹ് ന്നമ്മള് ഇവ്ടെ ആഹ് ഫ്രൈഡേണ് സ്പെഷ്യലായിട്ട് ഇണ്ടാക്കാറ്.
ആഹ്
ആഹ് ആഹ് ഏഹ് സൺഡേ അങ്ങനെ ഇണ്ടാക്കാറില്ല ഫ്രൈഡേ
അഹ് ആഹ് ആഹ് പിന്നെ അല്ല ഞായറാഴ്ച വെള്ളിയാഴ്ച്ച ആണ്ന്ന്ണ്ടെങ്കില് എല്ലാരും അയ്ന് വീട്ട്ല് ഇണ്ടാവൂല്ലല്ലോ കുട്ട്യാളൊക്കെ സ് സ്കൂൾ പോവുല്ലേ ഉച്ചത്തേക്ക് ഇണ്ടാവില്ലല്ലോ
ആഹ് ഇവ്ടെ ഹസ്സ് പോയാ പോകും പക്ഷേ ഇവ്ടെ ഇന്റെ കാക്ക തിരൂര് അവ് യ്റ്റ് ഷോപ്പിലാണ് അപ്പോ അവര്ക്ക് ഫ്രൈഡേടേണ് ലീവ്.
അഹ്, ആഹ്
അപ്പഅങ്ങനെ ഫ്രൈഡേണ് ഇണ്ടാക്ക സാറ്റെർഡേ
ആഹ്, ആഹ്, ആഹ്
അങ്ങെനെ
ഇവട് ആഹ് ഇവടെ പിന്നെ എല്ലാ ഞായറാഴ്ച്ചേണ് സ്പെഷ്യൽ ഇണ്ടാക്ക.
ആഹ് മിക്ക വീട്കളിലും ഞായറാഴ്‌ച്ചേണ് ന്നമ്മള് ഫ്രൈഡേണ് ഇണ്ടാക്കാറ്.
ആഹ് ഞ ഇത് ശെനിം ഞായറും ആണ് പിന്നെ വീട്ടില് മക്കള് ഇണ്ടാവ മോനൊക്കെ സ്കൂൾള്ന്ന് പച്ചക്കറി മാത്രം കൊണ്ടോവുന്നതല്ലേ അപ്പപിന്നെ ഞായറാഴ് ശെനിം ഞായറുആണ് ഒര് എർച്ചി മീന് മീനിനോട് വല്ല്യാ താല്പര്യംല്ല അപ്പൊ ചി ക്കം വേണം ആഹ് അങ്ങനെ ഇന്നെട്ട്പ്പ ഇന്ന് രാവിലിം പോയി ചിക്കം വാങ്ങി കൊണ്ടെന്ന് പൊരിച്ച് കൊടുത്ത് അപ്പഴേ ചോറ് കഴി ക്കൊള്ളു മറ്റേത് വേണ്ടാന്ന് പർഞ് നീക്കി വെച്ചങ്ങ് പോവും.
ഓഹ് ഇന്ന് ഇവിടെയും ചിക്കൻ ഫ്രൈയാ ഇന്ന്
ആഹ്
മുന്നെ മഴയാത്കൊണ്ട് ഫിഷ് കിട്ടാൻ ഭയങ്കെരെ റിസ്ക്കാണ്.
അഹ്, അഹ്, ഈ, ആഹ് ഇപ്പയീ ട്രോളിങ്ങും തൊടങ്ങിയതോണ്ട് ഇപ്പോ പിന്നെ കിട്ടുന്നമീനും നല്ലെതും അല്ലല്ലോ ഇല്ലെത് ആഹ്, ആഹ് ഇന്ന പിന്നെ വിളിക്കാ.
ആഹ് ഓക്കെ, ഓക്കെന്നാല്.